ലോ കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണം കഴിച്ചോ
നല്ല വിശേഷം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു ഉച്ചക്കത്തെ ഫുട്ടടിയൊക്കെ കഴിഞ്ഞേ ഏ ഇന്ന് മുരിങ്ങയും അതേപോലെ ചക്കക്കുരുവും ഇട്ടൊരു കറിവെക്കത്തി ത്തിലെ
പണ്ടത്തെ കറി ആ അറിയാം ഇവിടെ വെക്കാറണ്ട് ആ പക്ഷെ എനിക്കിഷ്ടമല്ല ചക്കക്കുരുവിന്റെ കറിക്ക് വ- ഇഷ്ടല്ലെ നിങ്ങക്ക് ഇഷ്ടമാണോ തേങ്ങരച്ച് വെക്കലാവൂലേ
ആ തേങ്ങരച്ചിട്ട് ആ ഇവിടെ എല്ലാരും കഴിക്കും
ഉം അതിലേക്ക് വേറെ എന്തെങ്കിലും കൂട്ടാൻ വേണം എന്നാ പിന്നും കഴിക്കാ അത് സ്വന്തമായി ട്ടിന്നും പോകില്ല
ആ സ്വന്തായിട്ട് പോവൂല അതും പിന്നെ എന്താ ഒ- ഉരുള്ളങ്കേങ്ങ് പെരിച്ച പൊരിച്ചിട്ടുണ്ടായിരുന്നു
ആഹ് ആഹ് ഉരുളൻ കിഴങ്ങ് പൊരിച്ച അതെനിക്ക് ഇഷ്ടമാ ആ അപ്പം കൊഴപ്പല്ല എരുവിന ആ എന്തുരഉണ്ടല്ലോ സാധനം ഉപ്പരി ആയിട്ട അതുകൊണ്ടല്ലോ അങ്ങനെ ആവുമ്പോ കുഴപ്പമൊന്നും ഇല്ല ഉം പിന്നെ എങ്ങനെ കളിയൊക്കെ കാണാറുണ്ടോ ആ ആ പയറുപേരി ഏതാ ടീമ്
ബ്രസീലാണ് നിങ്ങളോ
ബ്രസീലാ ഞാൻ അർജന്റീന എനിക്ക് ആദ്യം മെസ്സി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിഞ്ഞ കളി ആ സി കഴിഞ്ഞ കളിയില് അടിച്ച് അതേപോലെ തന്നെ ബ്രസീൽ പ്പ കഴിഞ്ഞ കളീലും മൂന്ന് ഗോൾ അടി ച്ചീലേ ഉം സീറോ മൂന്ന് കണ്ടില്ലേ ഞാനിപ്പ ന്ക്ക് കളി ഭയങ്ക് ര ഇഷ്ട കാണാൻ കഴിയ്ണില്ലെടോ കളിന്ന് നമ്മളിപ്പോ സി ഫൈവിലെ അതും അല്ല സി ഫൈബില് ഇപ്പ നമ്മള് ഇങ്ങള് ടി വി ഇണ്ടോ വീട്ടില്
ടി വി ഇല്ല ഫോണില്
ഞാനിത് ഇപ്പൊ യൂട്യൂബിലൊന്നും കിട്ട്ണില്ല കളി യൂട്യൂബില് കിട്ട്ണ്ടിട്ടോ ഒരു ദിവസം ഞാൻ കുത്ത് ത്തർ ന്ന് കളി കണ്ടേ അപ്പൊ നോക്കിയപ്പോ ലോ എന്താണ് ഈ കളിന്റെ സ് സമയത്തില്ലേ ഈ ഓരോരുത്തര് ഇങ്ങനെ വേറെ വേറെ കളി ആ കളിയന്നെ ഇങ്ങനെ വെക്കല്ലോ ഇപ്പ ഇപ്പം ബ്ര ബ്രസീലിന്റെ അർജന്റീനന്റെ കളിയാണെങ്കിലും ഇപ്പ യൂട്യൂബിൽ ഇതേപോലെ തന്നെ അതിന്റെ കളി ഇടും ഏ ഇത് കമ്പ്യൂ ട്ടറാണ് ഇട്ന്നത് എനിക്കറിയില്ലേനി ഇത് ഞാൻ ഇത് ഓൾറെഡി ഒറിജിനൽ കറി കളിയാണ് വിചാരിച്ചാണ്ട് ഒരു ദിവസം കുത്തർന്ന് കണ്ട് പിന്നെ എന്റെ പക്ഷം എനിക്ക് മനസ്സിലായത് ഇത് കളി ഒറിജിനൽ അല്ലാന്നുള്ളത് ആനെ ഇപ്പൊ സി ഫൈവില് ആയോണ്ട് അതിന് പൈസ കൊടുത്തിട്ട് നമ്മള് ആ ചാനല് എടുക്കണം അപ്പൊ പിന്നെ ഇഞ്ഞിയിപ്പോ ആഹ് അങ്ങനെ ആ അങ്ങനെ വേണം ഹോട്ട്സ്റ്റാറിൽ കിട്ട്ണ്ടോ എനിക്കറിയൂല കിട് ട്ടുണ്ടോ ഹോട്ട് സ്റ്റാറില് പൈസ ഇല്ലാണ്ട് കാണാൻ കഴിയ്ണില്ല എന്നാ കേട്ടത് ഏ
ഏ അല്ലെങ്കി ടി വി വേണലേ
ആ ടി വി വേണം അതാണ് ഇപ്പൊ വേറെയിലും കിട്ടണില്ല കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഏ കഴിഞ്ഞ വേൾഡ് കപ്പിനൊക്കെ ഇതേപോലെ തന്നെ ഏ ജിയോ ടിവി അങ്ങനത്തെ ഇതിലൊക്കെ കിട്ടീനില്ലേ ലി പിങ്ക് വയ്യൊക്കെ കേറി കളി കാണാൻ കഴിഞ്ഞീനു ഇപ്രാവശ്യം അതൊന്നും കഴിയണില്ലല്ലോ പ്പൊ അതുകൊണ്ടാണ് എട ഇപ്പ ഇപ്പോ കൂടുതലും ആൾക്കാര് പൊറത്തിറങ്ങി ടി വലിയ സ്ക്രീ സ്ക്രീനൊക്കെ വെച്ചാണ്ട് കൂടുതല് ആൾക്കാര് അവിടെ പോയിക്കാണ്ട് കളി കാണാനും ഇതാക്കാനും ഒക്കെ രസാ രസാണ്ല്ലേ കളി കാണലൊക്ക്
ആ ഇങ്ങക്ക് ഭയങ്കര ഇഷ്ടാ കളി കാണാന്
പിന്നെ എനക്ക് ഇഷ്ടണോ ഞാന് ന്റെ ചെറുപ്പം തൊട്ടേ കളി കാണലുണ്ട് ഇത് വേൾഡ് കപ്പ് പ്പ് ആയാലും ക്രിക്കറ്റ് ആയാലും ഐ പി എൽ ആയാലും അതെ അതെ ഫുട്ബോള് മാത് ത്രല്ല ക്രിക്കെറ്റിന്റെയും അങ്ങനൊക്കെ സിൻമനേം കാട്ടി വല്ല്യ ഇഷ്ടാ ആ ആആ ആ അരിപ്പേ
ആ ഇപ്പ ഇപ്പഴും കളിക്കാൻ പോവും നാല്പത്തിമൂന്ന് നാല്ത്തിമൂന്ന് വയസ്സായിട്ടുണ്ട് ഇപ്പോഴും കളി കളിക്കാൻ പോവും ഫ്രീ കിട്ടിയാല് ഞായറാഴ്ച്ച
കളിക്കും പോവുംലേ നല്ലതാണ് കളിക്കാൻ പോകുന്നെ നമ്മളെ നമ്മുടെ ശരീരൊക്കെ ഒന്ന് എളകും ചെയ്യും ഒര് എക് എക്സസൈസ് പോലെ ആവും ചെയ്യും ഒക്കെ നല്ലതാണ് കളിക്കാൻ പോണത് ആഹ് കൺ പണ്ടത്ത താണെ അതാണ് ഇപ്പൊ മെസ്സിക്ക്ന്നെ കണ്ടില്ലേ ന നാല്പത് വയസ്സായി പറഞ്ഞ് അതേപോലെ റൊണോൾഡോക്ക് എത്രോ കളിക്കിണ്ട്ല്ലോ മൂന്ന് ഗോളടിച്ചില്ലേ കഴിഞ്ഞ കളീലെന്നെ ഇപ്പം റൊണോൾഡോക്കെ പിന്നെ റൊണാൾഡോനെ പിന്നെ ആരക്കോ ഒറ്റപ്പെടുത്തി അങ്ങനെ കൊറേ ന്യൂസൊക്കെ വന്ന്
ആ എനിക്ക് ഞാൻ ബ്രസീലിന്റെ ടീം ആണെങ്കിലും ഇപ്രാവശ്യം എനിക്ക് പോർച്ചുഗലിന് കിട്ടണം എന്നാണ് ആഗ്രഹം കാരണം ഒരു ഒരു ഒരു വേൾഡ് കപ്പ് പോലും അടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ
ആ ഇല്ല ഇല്ല ഒരു വേൾഡ് കപ്പും പോലെ അതും അല്ല ഈ റൊണോൾഡോനെ എല്ലാരും എന്ത് ചെയ്യാനറിയോ ഒറ്റപ്പെടുത്തി കളയാണേലൊ ഏ ഒ റൊണാൾഡോക്ക് വയസ് കൂടിയിട്ട് ഇവര്ക്ക് അയിന് ഓടാൻ കഴിയൂല അതൊക്കെ ഇടക്കാ ഓന്റെ കാൽമക്ക് പന്തന്നെ ഇട്ട് കൊടുക്ക് ക്ക്ണില്ല അങ്ങനെയൊക്കെ പറയ്ണ്ട് റൊണാൾഡോനെ ഒറ്റപ്പെടു റ്റാണ് ആ ഒരു പാവാണ് പക്ഷെ കൂടുതലാൾക്കാരും റൊണാൾഡോ ഇണ്ടായിട്ടാണ് പോർച്ചുഗൽക്ക് പോയെ ത് ഈ റൊണോൾഡോ ഒരുപാട് പേരെ സഹായിച്ചും ഇതാക്കായൊക്കെ ന്ന അതായത എല്ലാർക്കും കൂടുതൽ ഇഷ്ട ആഹ് കൂടുതൽ ഇഷ് റൊണോൾഡോന് പക്ഷെ മെസ്സിയൊക്കെ മെസ്സിക്കൊക്കെ വയസ്സായാലും കാൽമക്ക് ഏ ത് ടീമ് ടീം മെമ്പേഴ്സ് നല്ലതാ ആണെങ്കി കൊഴപ്പയില്ല കളി എളുപ്പാണ് ജയിക്കാന് ഇത് ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തി മുപ്പത്തി എത്രയോ ആയിണ് മുപ്പത്തിനാലോ മുപ്പത്താറോ അങ്ങനെ എന്തോ ആയിണ് വയസ്സ് ഇപ്പ എല്ലാം ഈ പ്രാവശ്യോ എന്താ റെണോൾഡോ ആരോ പറഞ്ഞ കേട്ട് റൊണോൾഡോ മെസ്സി ഒക്കെ വിരമിക്കാൻ പോവാ മെസ്സി കുറെ കാലായി വിരമിക്കണത് ഇതുവരെയായിട്ട് വിരമീച്ചീല്ല കഴിഞ്ഞ ലോകകപ്പില് മെസ്സിൻ്റെ
എന്താ ബ്രസീലിന്റെ നെയ്മർ ഒരു കമന്റ് ഇട്ടിന്ന്ന്ന്ണ്ടായിര്ന്നല്ലോ റീലിന് അവർ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടിരുന്നോ
ഇല്ലല്ല അത് കണ്ടിട്ടില്ല ഏഹ് അതെന്തേ സംഭവം എന്താണ് വിരമിക്കണയിന്റെ അന്നെന്നെന്നയാ
എന്താ ഓലൊക്കെ ഇപ്രാവശ്യം പോവൂലേ ഈ വേൾഡ് കപ്പും കൂടി കഴിഞ്ഞാല്
അങ്ങനെ പറഞ്ഞ അതാവും അത് കഴിഞ്ഞ് മെസ്സിന്റെല്ലേ മെസ് സ്സി വിരമിക്കുന്ന് കഴിഞ്ഞ പ്രാവശ്യം പറയ്ണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് പറയ്ണ്ട് ഇഞ്ഞ് മെസ് സ്സിന്റെ അവസാനത്തെ ലോകകപ്പാണ്ന്നൊക്കെ പറഞ്ഞ്പ്പനെ നോക്ക്യപ്പോ ഈ പ്രവശ്യുണ്ട് ഇഞ്ഞ് മെസ്സിണ്ടാവും ൻക്ക് തോന്ന്ൺല്ല ഈ കാരണം മെസ്സിക്ക് നാല് പ്പ നാല് വയസ്സായി ഇഞ്ഞി തൊടങ്ങാണ് ഇഞ്ഞിപ്പോ മെസ്സിനെ കൊണ്ട് കയ്യുന്ന് തോന്ന്ണ്ല്ല പിന്നെ നെയ്മറൊക്കെ പിന്നെ ചെർപ്പക്കാരനെറ്റെണ് നെയ്മ ന്താണ് ആ മുപ്പത്തി എത്രോള്ളൂന്നാ തോന്ന്ണെ നെയ്മർന് മുപ്പത്ത്നാലാേ മുപ്പത്തിമൂന്നോ എത്രോ വയസ് സൊള്ളുന്നാതോണ് നെ ഉം നെയ്മറും വിരമിക്കാണോ
നെയ്മറും തോന്ന്ണ്ട് നെയ്മറാണ് കമന്റ് ഇട്ടത് അവർ ലാസ്റ്റ് ഡാൻസ്ന്നൊക്കെ പറഞ്ഞാണ്ട്
ആ അപ്പം പിന്നെ നെയ് മറ് വിരമിക്കല്ണ്ടാവൂലാന്ന് തോന്ന്ണ് ൻക്കറീല ഞാൻ പറയാ അർജന്റീനക്ക് ൻക്ക് മെസ്സ്യാെക്കെണ്ടായ അർജന്റീനന്റെ ടീമാണ് മെസ്സി ഇപ്പ പോയി കഴിഞ്ഞ് ആരാണാവോ വര ഓരോര്ത്തര്ങ്ങനെ വരാണല്ലേ ഞമ്മളെ ഇന്ത്യയ്ക്ക് മാത്രം കിട്ടണില്യലേ വേൾഡ് കപ്പില് ഓരെ കൊണ്ട് ഓടാനൊന്നും കയ്യല്ണ്ടാവൂല ഇന്ത്യാ ഇൻ ഇല്ല ആ പണ്ടേതോ ഉം ന്നാള്പ്പാെന്റെക്കാ ഇല്യാ ഇല്യാ ന്റെക്കാക്ക ദേ പോൽ തന്നെ ഏതോരു ആയിരത്തി എത്ര അർന്നൂറ്റിയോ എണ്ണൂറ്റിയോ എത്രോതിലറ്റെ ഇന്ത്യക്ക് വേൾഡ് കപ്പില് ത് കിട്ട്യപ്പോ ഓര്ക്ക് ബൂട്ട് ഇടാനറീല്ലാന്ന്ർഞ്ഞേലാേ ന്നട്ട് ഓല് പോയീലലോ വേൾഡ് കപ്പ് കളിക്കാന് അമ്മാതിരിയാണ് പക്ഷെ ഇന്ത്യ ക്രിക്കറ്റില് ഉഷാറാണ്
ഏ ഇ ആ വീരാട്ട് കോഹ്ലി ഒക്കെണ്ട്ലേ
ആ പ്പ ഇന്ത്യ ക്രിക്കറ്റിലെ പോലെ വേൾഡ് കപ്പ് ഓല് തക്ക് കുണ്ടവലൊക്കെണ്ട് അങ്ങനെ ആ പിന്നെ അതേപോൽ തന്നെ ആ ക്രിക്കറ്റിനും വേൾഡ് കപ്പ്ണ്ട് ഫുട് ഫുട്ബോൾനും വേൾക വേൾഡ് കപ്പ്ണ്ട് ക്രിക്കന്റിന് ഐപിഎല്ല്ണ്ട് പിന്നെ വേറെ നെ ണൽ കളി അങ്ങൻത്തെക്കാെറേ കളികള് കളിണ്ട് അയ് പിഎല്ല് ഞങ്ങളൊക്കെ പണ്ടില്ലേ ഐപിഎൽന് തേപോലെ തന്നെ ഞാന് എന്റെ ഇകാക്ക തെ പോൽതന്നെ അങ്ങനെ ഞങ്ങള് എന്തെയ്യും ടീമ് ഓരോര്ത്തര് ഓരോ ടീമായിരിക്കും ഞാപ്പം ഞാൻപ്പ ഏ ഓര് പഞ്ചാബ് ഞാന് അതെപോൽതന്നെ രാജസ്ഥാൻ ഇങ്ങ ഞങ്ങളിങ്ങനെ ബെറ്റ് വെക്കും പൈസക്കും വേണ്ടീട്ട് ങ്ങട്ട് അവര് ജയ്ച്ച് കയ്ഞ്ഞാല് ജയിച്ച് കഴിഞ്ഞാലെന്തെയ്യും ഞാനങ്ങട്ട് പൈസൊട്ക്കെണ്ട്യെരും അല്ലെങ്കി ഓന്ങ്ങട്ട് പൈസരും അങ്ങനെക്കെണ്ട്യേനി ഇപ്പൊന്നും ഇല്ല പ്പൊ അങ്ങനൊന്നും കാണെൽല്ല ആദ്യക്കെ ടിവിണ്ടായിന് വീട്ടില് ങ്ങളെ ടീവിക ടീവിണ്ടാവുല്ലലേ ഞങ്ങൾതും
ഇവെടെർഞ്ഞ ഞങ്ങള് ആ ഞങ്ങള് വെടെ ഒ റ്റ വീട് ഇട്ത്ത് പോന്നപ്പോ ഞങ്ങളെ തറവാട്ടിലൊക്കെ ടീവിണ്ടായ്നു അവ്ട്ന്ന് എല്ലാരും ഒക്കെ കാണല്ണ്ടായ്നി പിന്നെ പെ പുത്യേ വീട് ട്ത്തപ്പോ ഇവ്ടെ വെച്ച്ട്ട്ല്ല ടീവി
വെച്ചിട്ട്ല്ലല്ലേ ടീവി ആ അതാണ് ഉം ടീവി ടീവിണ്ടായ്നെങ്കില് കളിയൊക്കെ കാണേനി ടീവിപ്പല്ല ആ നല്ല സുഖേ ഇപ്പന്താടി ആ അ അ അ അമ്മ ഒന്നും ചെയ്യാൻ കയ്യ്ല അതാണ് കൊയ്പ്പം ന്നാലും ചെറ്യേ ചെലേ പെണ്ണ്ങ്ങളൊ ക്കണ്ട്ട്ടോ വല്യ സ്ഥൽത്ത് സ്ക്രീനൊക്കെ വെച്ച് പെണ്ണ്ങ്ങളും ആണ്ങ്ങളൊക്കെ എല്ലാരും കൂടി കഴിഞ്ഞ റാശ്യൊക്കെണ്ടേയ്നി എവിടക്കാേ സ്ഥലങ്ങളിലൊക്കെ ഉം ഈ വേൾഡ് കപ്പായി വന്ന ഈ ഞാം പറയാ ഈ വേൾഡ് കപ്പിന് നമ്മളെ നാട്ടിലടിയ നടക്ക്ന്നത് ബ്രസീല് മെസ്സി പിന്നെ അതേപോൽ തന്നെ അർജന്റീന ബ്ര തൊക്കെ പറഞ്ഞാണ്ട് ഏ റെ റെണ്ടോൾഡോന്റെ പോച്ച ഇതൊക്കെ ഓരറിയ്ണ്ടോന്ന് ആ ക്കറിയാ ഇവിടെ അടി നടക്കണത് ഇവിടെ ഇപ്പൊ ഒന്ന് ഫോണ് തൊറക്ക് ക്കാൻ വയ്യാന്നേ എന്നാല് അർജന്റീന ജയിച്ചേൻ്റെ അയിന്റെ അയിൻ്റെ റീലാവും അല്ലെങ്കിൽ ബ്രസീല് ജയിച്ചേൻ്റെ ഏഹ് റീലാവും ഇജ്ജ് ങ്ങളെ ആ വ ആ പോർച്ചുഗൽ ആ റീ റീലാവും ഇങ്ങനെ അങ്ങട്ട് ഇങ്ങട്ട് ഇങ്ങനെതായി ഇപ്പൊ ഏയ് കളിയൊന്നും കാണണെന്നില്ല ജെയ് ച്ച് ജയി റിസൾട്ട് ഇത് ആരാ ജയിച്ചതെന്ന് അറിയണെങ്കിൽ യൂട്യൂബ് തന്നെ തൊറന്നാ മത് തി ഓലെ റീൽസ് ഇണ്ടാവും അപ്പം തന്നെ ആഹ് സ്റ്റോറി ഇണ്ടാവും ആഹ് വെറുത സ്റ്റോറി ഇണ്ടാക്കി അപ്പൊ സ്പോട്ടിൽ എവിട് ന്നേയിക്കാരും ഇവരിക്ക് ഇങ്ങനെ ഈ പോസ്റ്ററ് ഇണ്ടാക്കാൻ കഴിയണേക്കാരം ഇത് ഇണ്ടാക്കാനും വേണല്ലോ ഒര് കയിവ്. ഇപ്പന്ന് ഇപ്പ ഇത്രേം പോസ്റ്ററിനും ഇതിനൊക് ക്കെ വണ്ടിമ്മേലും ഇതൊക്കെ ഒട്ടിച്ചാണ്ടാണല്ലോ ഇപ്പ ന ഇത് കാറുമ്മലൊക്കെ ആഹ് ചെല കാറുമ്മലൊക്കെ ഇപ്പ ഇന്നലൊക്കെ ഞാൻ പൊറത്ത് പോയപ്പം അത് ഇണ്ട് ഒരു കാറുമ്മല്ണ്ട് റൊണാൾഡോന്റെ ഫോട്ടോ ഒട്ടിച്ചിണ്. കാറ് മൊത്തം ആഹ് രണ്ട് സൈഡിലും അപ്പർത്തെ സൈഡിലും ഇപ്പർത്തെ സ സൈഡിലും ആഹ് പ്രാന്തായിട്ട് കാറുമ്മലൊക്കെ ഒട്ടിച്ച് നടക്കണത്. ഏയ് ഞാൻ പറയാ ഈ ഫ്ലെക്സ് ഒക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് എന്താണ് ഈ ചെയ്യല് ഈ ഒരു സമയത്തന്നെ എത്രെയെ ഞാൻ ഞങ്ങളവിടക്ക്ല്ലേ മുപ്പത്തയ്യായിരം റുപ്യക്കാണ് ഫ്ലക്സ് വാങ്ങിയത് മുപ്പത്തയ്യായിരാവും നാട്ടില് എല്ലാരും കൂടി പിരിച്ചത് ആഹ് ആഹ് ആ പൈസക്ക് എന്തക്കെ ചെയ്യ ഒരു ഫ്ലെക്സ് ആ കളി കഴിഞ്ഞ അതിന്റെ ഉപകാരം കഴിഞ്ഞ്
കഴിഞ്ഞ് ആഹ്
അല്ല അല്ലെങ്കിൽ ഇപ്പ ഇങ്ങനെ ഇത് ട്ടീച്ച് വെച്ചിട്ടിപ്പ എന്താ കാര്യം എന്നാ ത് ഓടി തൂക്കിയിട്ടിട്ടിപ്പ എന്താ കാര്യന്നാ
ആ ഓൽക്ക് ബോയ്സിനെ അത് അറിയുള്ളൂ കാരണം ഓക്ക് ന് വെല അതാണ്
ഓല്ക്ക് ഓലെ അത്രയും കളിപ്രാന്തമാരായിട്ട് അതാണ് ഉം പിന്നെ അതാ ആഹ് എന്നാ ശരി
ആഹ് ആ